എന്താണ് വിശേഷം
എത്തൊക്കെ നല്ലതാ ചായ കുടിക്കുകയാണ് ചായക്ക് കാരക്കെ തിന്നാ
അന്താടി ചായക്കൊ ഒരു കാരക്ക എന്തും ഇല്ലേ
ആഹ് ഈ രക്ത കുറവുണ്ടായിട്ടേ
ഏഹ്
രക്തക്കുറവും ഭയങ്കരം ക്ഷീണൊക്കെ അപ്പം ക്ഷീണത്തിന് കാരണം ഇച്ച് തോന്ന രക്തക്കുറവാണ്
തന്നെയല്ലേ പക്ഷെ എങ്ങനെയടി കാരക്കൊക്കെ ഇവിടുന്ന് വാങ്ങി തിന്നാ
നല്ല വെല ഇണ്ട്
ഇണ്ട്ലേ
ഉം
അവിടെപ്പം ഞമ്മള് ഗൾഫ് നാട്ടിലൊക്കെ പീത്തപ്പയം നല്ല ചൂടുള്ള സമയമാണ് കാരൊക്കെ പയ്ക്കണ സമയാണ് എന്നൊക്കെ ഇങ്ങെ ഹസ്ബൻഡ് പറയും പറഞ്ഞിട്ട കാര്യം ഇല്ല ആരും വരാനില്ല നാട്ട്ക്ക്
ഉം ഉം ഉം ഇത് തന്നെ എനിക്ക് നല്ലോ ഞാൻ. അതിന്റെ ഇടയിൽ ചോളാണ്ടി ഒക്കെ ഉണ്ടാക്കി കുടിക്കലുണ്ടായിരുന്നു
ആഹ്
റാഗി ഇല്ലേ
ആഹ് അത്
ഉം ആയ് ഏറ്റവും നല്ലതാണ് ഈ രക്ക്ത്തെ കുറവിന് പക്ഷെ നമുക്ക് ഇണ്ടാക്കി കുടിക്കാൻ ടൈമ് ഇല്ല ആഹ് വെള്ളത്തിലിട്ട് ആര രച്ച് പാല് ഒക്കെ പായസക്കണമെങ്കില് കുറച്ച് പണിമാണ്ടേ
അയിനെന്തിനാ അനക്ക് പൊടിപ്പിച്ച് വെച്ചുടെ പൊടി
അങ്ങനെ ഇണ്ട്ലെ?
ആഹ് ഒറ്റൊരു ദിവസം ലീവ് ഇണ്ടാവുമ്പോ രണ്ട്കിലോനോ മൂന്നിലൊനോ വാങ്ങി പൊടിപ്പിച്ച് വെച്ചിട്ട് ഒര് കാണി ശർക്കരിം ഇട്ടട് കാച്ചാ ഒന്നും ഉപയോഗിക്കാതാണ് ബെസ്റ്റ് പാലൊന്നും ഉപയോഗിക്കാതെ ഇഞ്ഞ് നിർബന്ധം ഇണ്ടേ ഒരിത്തിരി തേങ്ങാപ്പാല്
ആഹ് തേങ്ങാപാൽ സാദാപാല് പറ്റൂല
ഒരിക്കലും മുത്താറീക്ക് ന്നമ്മൾ സാദാപാല് യൂസെയ്യര്ത് ന്നാ
അങ്ങനെണ്ട് ആഹ്
അയ്ന്റെ ഫലം പോയോലോ ഇന്നോട് ഇവട്ത്തെ ഹെൽത്ത്ത്തെ ആൾക്കാര് പറഞ് തന്നതാ കുട്ടിയാൾക്ക് കൊടുക്ക കാര്യാലോ ഒക്കെ തേങ്ങാപ്പാലിൽ അഹ് ഇണ്ടാക്കിട്ട് അയിന്റെ ഫലം ഇങ്ങക്ക് വേണംന്ന്ണ്ടെങ്കില് പാല് യൂസെയ്യരുത് അങ്ങനെ കലക്കി കുടിച്ചാലും മതി
ഉം ഞമ്മക്ക് അങ്ങനെ കലക്കി കൊടുക്കാൻ കഴിയ്യൂല.
അട് കുട്ച്ചഅപ്പൊ എന്താക്ക തേങ്ങാ പാലോ
ഉം
അല്ലെല് റോസ്റ്റാക്കിട്ടേയ് അയ്ന് മടിയാണ് ഞമ്മക് ക്ക് എന്ത് ഇല്ലാർഞ്ഞാലും ഇല്ലാതെ കുത്തിരിക്ക ന്നല്ലാതെ മടിയ
അന്നെ
ഞാൻ ഇണ്ടാക്കി നോക്കിയെന്നൊക്കി ഒരുക്ലാസ്സ്‌ അത് മാണെങ്കി വലിച്ച് കുടിച്ചോളാം
തേങ്ങിമാണ്ടേ
തേങ്ങാണം.
രസം ഇണ്ടാവണെങ്കിൽ തുള്ളി തേങ്ങാ പാലോ പാലോ ഉറ്റിച്ചണം
ഉം തെങ്ങ് ണ്ടോ
തെങ്ങ്ല്ലാ
ഉം എല്ലാരിം അവസ്ഥഇതാലേ തെങ്ങൊക്കെ വേണം ശെരിക്കും ഇൻക്കും തെങ്ങൊന്നുല്ല
അതെന്നെ ഞാൻ പറയാ
തേങ്ങക്കൊക്കെ കാട്ടല്
ഈ തേങ്ങക്ക് ഏ വെളിച്ചെണ്ണ ആക്കാനൊക്കെ വാങ്ങും പിന്നെ ഇവിടെ തറവാട്ട്ന്നും ഔടുന്നു ഇവട്ന്നൊക്കെതെരും
ഞാന് ഫുള്ളിന്റെ വീട്ടിൽന്ന് ഇങ്ങനെ ഒപ്പിച്ച് കൊണ്ട് വെര്ന ഇഞ്ഞില്ല അയ്ന് ഇതിന്റെ എടേൽണ്ടല്ലോ ഒരു എവ്വ്ടിം തേങ്ങഇല്ലേനി വിളവെടുപ്പ് കുറഞ് അഹ് കേട്ടിനോ തെങ്ങ്മ്മല് തേങ്ങല്ല
ആഹ് ഞാനർ ഞ്ഞില്ല
ആഹ് ഇന്റെ വീട്ടിലൊക്കെ ഇണ്ടല്ലോ എങ്ങനെ തേങ്ങ വലിക്കയാണേലും ഒര് പത്ത് പന്ത്രണ്ടെണ്ണനിക്ക് തെര്ലൊക്കെ ഇണ്ടായ്ന് പിന്നെ പെട്ടെന്ന് ന്നട് ഇല്ലാതായി.
ആഹ് ഞങ്ങള് വെരുമ്പം ഉം ഉം ഉം മൂക്കൊന്ന് കാരക്കെ പല്ല് വേദന ഇണ്ടാക്കും
അസത്യം ഇഞ്ഞക്കൊണ്ട് തൊള്ളേല് വെക്കാൻ കഴിയാത്ത സാധനാണ് കാരക്ക കാരക്ക ഒന്നങ്ങട്ട് തിന്നോ എവ്ട്ന്ന പല്ലുവേദന വെര്ണെ പറയാൻ പറ്റൂല.
ആഹ് ഇന്നതാ ഇൻക്ക്ണ്ട്
ഇണ്ട് ഇച്ച്കയ്യില്ല കാരൊക്ക തിന്നാഇണ്ടാവും. ഈത്തപ്പയം ജ്യൂസ് അടിച്ച് കുടിച്ചാള വെള്ളത്തി ഇട്ടാണ്ട്
ഉം ഉം ഉം
പല്ല് ഇങ്ങട്ട് പുളിച്ച് വേദനാവ എന്താ അറിയുല ഹോ
അ ഇൻക്ണ്ട്
ഞാന് രണ്ടുസ്സം മുമ്പ് അങ്ങനെ എളച്ചിന്റെ ഹസ്ബെന്റ ഗൾഫ്ന്ന് വന്നപ്പേ
ആഹ്
അങ്ങനെ തിന്നീന് രണ്ട് കാരക്കാതിന്നതേ എനിക്ക് ഓർ മ്മയുള്ളൂ അതാ ഞാൻ പറഞ്ഞത് എന്തോ ര് ത്
ഉം എന്തെങ്കിലും കാട്ടണം ന്നാല്
എന്താ സ്നാക്ക് ഒക്കെ ഉണ്ടാക്കീനോ വൈകുന്നേര ആയിട്ട്
ഇല്ലില്ല സ്നാക്ക് തന്നെ മൈസൂർ പായണ്ട് മൈസൂരല്ല പൂവമ്പായ ണ്ട്
ഉം
ഉ അപ്പ മക്കള് ആഹ് ആയന്നെ അ ങ്ങ തിന്നും നി ഓരെ മദ്രസയിൽ പരിപാടിണ്ട് അപ്പ അയിനൊക്ക പോണം ആഹ്
ഉം
അതിന് പോണം ഫുഡ് അവിടെണ്ട് കറിയമ്മള് ഉണ്ടാക്കണം എന്നിട്ട് എറച്ചി നമ്മ ക്ക് പെരുന്നാക്ക് കി ട്ടിയ എറച്ചിണ്ട്
ഉം ഏഹ് ഫുഡപ്പ അവിടെ എന്താ തരല്
ഫുഡ്‌ നെയ്ച്ചോറ് ആയിരിക്കും തോന്നുണ്ട് എന്താന്നറിയൂല കറി ണ്ടാവൂലാന്ന് കേട്ടു ഞാൻ ചെലേപ്പം മസാലെ തൊക്കെ ഉണ്ടാവും ബിരിയാണി മന്തി അതൊക്കൊക്കെ ണ്ടാവൂല ഇനി എല്ലാ സ്വലാത്തിനും ചോറുണ്ടാവൂല്ല പായസ
ങേഹ് ഉം ഉം ആ കഴിയൂല്ല അപ്പത്തത് സാധനത്തിന്റെ വെലയും കിട്ടേണ്ടി വരോ പിരിവിന്
ഞമ്മക്ക് ഇപ്പം സ്വലാത്തൊല്ലി പോന്നാ പോരെ
ഉം ഉം
ഉം
നമ്മക്ക് സ്വലാത്തൊല്ലി പോന്നാമതി ന്റെ മകളെക്കെ കൊണ്ടു പോയാല് പൊതി കിട്ടാതെ പോരൂല
ഏഹ് അങ്ങനെ ഉണ്ടോ
അങ്ങനുണ്ട് എന്തേലും ഒരു പൊതി കിട്ടാതെ ഓള് പോരൂല എപ്പഴും പറയും വാ സാന്തര സ്വലാത്ത്ന്ന്‌ പറഞ്ഞാ വേറേണ് പിന്നെ ഇങ്ങനെ എപ്പോളെങ്കിലും ഇങ്ങനെ ഫുഡില്ലസ്വല്ലാത്ത് ആരെങ്കിലും എന്തെങ്കിലും നിയ്യത്താക്കി വല്ല്യൊ രു സംഖ്യ കൊടുക്കുമ്പൊളാണ് ഓല് ഇങ്ങനെ പ്രത്യേകിച്ച് ഫുഡ് ഉണ്ടാക്കും അതൊന്നും അവിടെ പറഞ്ഞാ തിരിയൂല ഞാനെന്നിട്ട് സ്വലാത്തിന് പൊവല്ലന്നെ നിർത്തി
ആഹ്
പിന്നെ അവിടെ ഇട്ട് വ പോയോടുത്തിട്ട് വട്ടം കറക്കും
പോയോട്ത്ത്ന്ന് നമ്മള് കടേക്കോ ണ്ടിരും നേരിട്ട് അങ്ങനേക്കെ ആകുമ്പോ പിന്നെ
ന്താണ്
പിന്നെ ഈ ബ്ലഡ് ഉണ്ടാവണ സാധനം എന്താ
നമ്മള ബ്ല ഡ്‌ണ്ടാകണത് അംഗനവാടിന്ന് കിട്ടണാ കാപ്പി കളറ് ഗുളിക
ആഹ്
അത് നല്ല ഉഷാറാ
വിറ്റാമിന്റെ അയണി ആയൺ ഗുളിക ആഹ്
ആഹ് അത് അത് നമ്മൾ അങ്ങ ഓലോട് പറഞ്ഞാൽ ഓല് തരും
ക്ക് അത് തന്നിട്ടുണ്ടായിരുന്നു
ആഹ്
ആയിനത് കഴിഞ്ഞു ആശ വർക്കര് വിളിക്കണം ആഹ് പിന്നെ
ഇതില്ലാത്ത കാര്യങ്ങള് പിന്നെ മാതള നാ ഇതില്ലേ ഉറുമാന്
ആഹ് ആഹ് ആഹ് ആഹ്.
റുമാനനൊരു തുള്ളിക്കൊരു ഇത് ന്നാണല്ലോ പറയാ നല്ല സാധനാണ്. ആഹ് ഉറുമാൻ പഴം ബെസ്റ്റാണ്. ഞാനിങ്ങനെ പിരീഡ്സ് ആവാതെ നിന്ന് ബുദ്ധിമുട്ടാവുമ്പൊക്കെ
ക്ക മുന്തിരി വെള്ളത്തിലിട്ടാണ്ട് ഈ ഒണക്കമുന്തിരി വെള്ളത്തിട്ട്ലി രാവിലെ കുടിക്കാ സ്വാദനത്തിനും നല്ലതാണ് ആഹ് ര രക്തണ്ടാവാനും നല്ലതാണ്
ശൈലിച് ഏതാ എടുക്കല് രണ്ട് സൈസ് മുന്തിരിണ്ടല്ലോ ഒരു ബ്ലാക്ക്
കര കറ്പ്പ് കറ്പ്പ്
കറ്പ്പ് ലേ
നല്ലോ കെഴുകും വേണം കാരണം അതിമെലൊര് പൊടി പൊടി ഇങ്ങനെ ഇണ്ടാവും. ഈ ആരോന്ന് പറഞ്ഞു
അത്രേള്ളു.
ലിവറ് ആടിന്റെ ലിവറ് ആഹ് പൊടില്ലതോ
ആഹ് അങ്ങൻത്തെ അത്ര ക്വാളിറ്റി ഇല്ലാത്തത് ഗൾഫ്തൊക്കെതാ ഇപ്പന്റെ എ എലച്ചൻ കൊണ്ടന്ന്ണ് ഞാൻ കൊറച്ചിൻക്ക് തന്നീനി ബ്ലാക്ക് നല്ല അടിപൊളി മുന്തിരി ഫസ്റ്റ് ക്വാളിറ്റിയാണല്ലോ അവ്ടുത്തത്
ആഹ് ആഹ് ആഹ്.
ആടിന്റെത് ഞാൻ ആദ്യായിട്ട് കേൾക്കാട്ടോ
ആടിന്റെ ലിവറോ അങ്ങനെന്തോ തിന്നാല് രക്തം ഇണ്ടാവും അങ്ങനെ കേട്ട്ട്ട്ണ്ട് ഞാന് ആടിന്റെ ആണോ എന്താ എന്താണ് എനിക്കറിയൂലാ ഏഹ് അത് തിന്നാല് ര രക്തണ്ടാവാൻ നല്ലതാണ്ന്ന് കേട്ടിട്ട്ണ്ട് ലിവറ്കള് ഇന്നാ ചിക്കന്റെ ലിവർഓഴിവാ
ഈ ശെരിക്ക് പണ്ടൊന്നും അത് ഒഴിവാക്കണം ന്നാ
ഹ്മ്മ്
പക്ഷെ ചെല സ്ഥ സ്ഥലങ്ങളിലൊക്കെ ചെല ആൾക്കാര് പറയ്ണ്ടല്ലോ നല്ലതാണ് ചിക്കന്റെ ലിവറ്ന്ന്
ഏഹ് അയിന് ഈ കുത്തി വെക്ക്ണെ ആഹ് ഈ കോഴിക്കൾക്കെന്തോ മരുന്നെന്തോ കൊടുക്കലില്ലേ അതോല് ലിവർമ ക്കാ പോവല് ന്നോ
അതൊന്നും ഇല്ലാത്ത സംഗതികള് ഇല്ലല്ലോ ഇപ്പം ആഹ്
ഒലെ സത്യാവസ്ഥ എന്താ നമ്മക്ക് അറിയൂല നമ്മള് ഓരോന്ന് കേൾക്കുന്നു.
പക്ഷെ ഇല്ലാന്ന് നമുക്ക് പൂർണ്ണായിട്ട് പറയാനും പറ്റൂല ഇല്ലാത്ത അസുഖങ്ങളും ഇല്ലാ ത്ത സംഗതികളും എല്ലാ സംഗതികളും ഇപ്പഴാണല്ലോ ഇല്ലത് അതൊക്കെ ഇപ്പത്തെ കാലത്തെ എന്തിന്റൊ ഇതിന്റെ ഇതന്നെയേണ് അല്ലാതെ വെറുതെന്നും ഇങ്ങനെ അസുഖങ്ങള് കൂടൂലാ.
അതെ. ഇന്നത്തെ കാലത്ത് രോഗങ്ങള് എല്ലർക്കും കൂടുതലാണ് ഈ ക്യാൻസർയിട്ടും ക്യാൻസർ ഒക്കെ ഇപ്പ നല്ലോ ഓ ഇണ്ടല്ലോ
ഉം ആഹ് അസുഖം കേൾക്ക്ണെന്നെ പേടിയ
ആഹ് അതെന്നെ ഇപ്പ എല്ലാർക്കും കേക്ക്ണെ ഫുള്ള് പൽ പലതര ക്യാൻസറുകളാ
കുഞ്മ ക്കക്ക് കേട്ടിട്ട് അതാ ഞാൻ പറഞ്ഞത് പെറന്ന് വീണ മക്കക്ക് എന്ത് കാരണംല്ലേ
ഈ മുലകുടി കാരണം കുട്ട്യേക്ക് പാല് മുലപ്പാൽ കൊടുക്കാത്ത കാരണം കുട്ട്യേക്ക് ആഹ് ക്യാൻഷർ ഇണ്ടാവാൻ സാധ്യത കൂടുതലാന്ന് ഞാന് തീല് പഠിച്ചിട്ടുണ്ട് സൈക്കോളജീല്.
ഉം ഉം ഉം
ഉം
നമ്മളേതായാലും ആ കാര്യത്തിനൊന്നും ബുദ്ധിമുട്ട് വരുത്തിയിട്ടില്ല.
ഇല്ല അയ്നിതന്നെ ഈ മുല മുല കുടിച്ചാൻ കയ്യാത്ത മക്കള്ണ്ടല്ലോ
ആഹ് ചെല കുട്ട്യേള് പാല് കുടിക്കൂല അത് ഞാൻ കേ ട്ടെന്ത് കാട്ടി കൊടുത്ത്ട്ടും പാല് കുടിക്കില്ല.
ഇവക്കൊന്നും പാല് കുടിക്ക ഈമ്പി കുടിക്കാൻ കയ്യൂല്ല.
ആഹ് ആഹ് മുച്ഛിറി അങ്ങനെ ആഹ്
ആഹ് അപ്പൊ പിന്നെ ഓൽക്ക് പീഞ്ഞ് കൊടുക്കാന്ന് പറയുമ്പോ ഞമ്മക്ക് ഭയങ്കര റിസ്ക്കാണത്. കയ്യിണതും ഞമ്മൾ കൊടുക്കാൻ ശ്രമിക്കും പക്ഷെ ബ ഏഹ് പിന്നെ ഏഹ് സെർലാക്കുതൊക്കെ കലിക്കീട്ട് അങ്ങൻത്തോരോന്ന് കൊടുക്കലാണ്. അങ്ങനെ വരുമ്പം ഇവൽക്ക് ഏഹ് പിന്നെന്താ എന്തോ ഒരു ക്യാൻസന് ഇങ്ങനൊരു ക്യാൻസർ ഇണ്ടാവ്ണ്ട്. കുട്ട്യാക്കോ ചെറുപ്രായ ചെറുപ്പക്കാല ക്യാൻസററിം
അയിന് പണ്ട് കാല്ത്തെ ബ്രസ്റ്റ് ഫീഡിങ്ങൊന്നും ഇപ്പ ആരും നൽകില്ല. ഞമ്മളെ കാലം ലാസ്റ്റത് നല്ല പോലെ കൊടുത്തീനത് നമ്മളാ ബേച്ചിലാ. അവ്‌ട്ന്ന് ഇങ്ങട്ട്ല്ലോലൊ ക്കെ ഓലെ ഇതും സൗന്ദര്യും ഇതും ഇതിനൊക്കെ ബാധിക്കും വിചാരിച്ചു ഒക്കെ സി സെയ് സെക്ഷനും. ആഹ് ജോലിക്ക് പോണോലൊക്കല്ലേ?
അതെന്നെ കൊ റേ ആ പിന്നാറ് മാസം ആവുമ്പോത്തിന് അല്ലെ മൂന്ന് മാസം ആവുമ്പോത്തിന് സെർലാക്ക് കൽക്കിക്കാണ്ടും
ഏഹ് മിഷീന്കളാണല്ലോപ്പം പാല് കൊടുക്കുന്ന സംവിധാനൊക്കെ ഒരു മിഷീൻ വെച്ചിട്ട് അയിലേക്ക് മൊലപ്പാല് അതേ ടെമ്പ്റേച്ചറിലായിട്ട് അത് കുപ്പിയിലാക്കി കൊടുക്ക. മാറ്റങ്ങളാണ് എല്ലാ മാറ്റങ്ങളും നെലവിൽ വന്ന്ണ് അതൊന്നു നോക്കിട്ട് കാര്യല്ല അതോണ്ടെന്നായിരി ക്കു ഇപ്പ പണ്ടത്തെ മാതിരി ബന്ധല്ലാത്തതും.
ഉം ആഹ് രക്ഷിതാക്ക കു ട്ടിം അമ്മേയിറ്റുള്ളൊരു ബന്ധം ഈ ഏഹ് മുലകുടിയിലൂടെ നല്ലപോലെ ഇണ്ടാവും.
ഉം ഒരു ബോണ്ടിങ്ങതാണ്ന്ന് എപ്പഴും ക്ലാസ്സെടുക്കലുണ്ടല്ലോ.
ആഹ് അതേപോലെ അമ്മക്ക്ണ്ടാവുന്ന കെ ഏഹ് ഈ ബ്രസ്റ്റ് ക്യാൻസറ് അതേപോലെ ഏഹ് അവര്ടെ വയറ് കൊറയാന് അവര്ടെ ഏഹ് മാനസിക സമ്മർദ്ദങ്ങൾ കൊറയാനൊക്കെ ഈ ബ്രസ്റ്റ് ഫീഡിങ്ങ് നല്ലതാന്ന്ണ്ട്.
ഉം പിന്നെന്താ നൽ